ഹലോ
ഹലോ
ഹലോ കേൾക്കാവോ
ഒന്നോടക്കല്ലേ ചുമ്മായിരിക്കുവ
ആ അവന്റെ ഫോ അവന്റെ ഫോൺ കൊടുതെ കൊടുക്ക പെട്ടന്ന്
ആ എന്നാ പറയടാ
കൊടുതെ അവന്റെ കയ്യി
അവന അപ്പുറത്തോട്ടങ്ങാണ്ട് പോയി എന്നാ പറയാനാ
ഒന്നുമല്ല എന്തേലും പറ
ആഹ് ഗുളയ മേടിച്ചാ ഗുളിയ മേടിച്ചാ
ഇല്ല മേടിക്കണം
ഇപ്പ മേടിക്കാൻ പാടില്ലായിരുന്നോ ഉറങ്ങുവായിരുന്നോ
മേടിക്കണം
ഉറങ്ങുവായിരുന്നോ
അധികമുണ്ടോ അവിടെ
ഇവിടെ രാവിലെ ഓട്ട് മഴയാ തോളി തുളി തുളി തുള്ളിയും ചാടിയും തുള്ളിയും ചാടിയും നിൽക്കുവാ
ആ
ചക്ക് കടന്ന് ചോറുണ്ടോ
ആ ഉച്ചക്ക് കടേന്ന് കഴിച്ചു
കറിയൻ എല്ലാം ഉണ്ടായിരുന്നോ
കടെനൊന്നും മേടിച്ചൊന്നുമില്ല സാധാ ഇത് തന്നെ ചോറ് തന്നെ
ഞങ്ങളെല്ലാരും കൂടെ പോവ്ണ്ടോ
ആ
തൊട്ടടുതായിരുന്നോ
ആ വരുന്ന വഴിക്ക് കഴിച്ചിട്ട് കേറി
അപ്പൊ ഉച്ചയ്ക്കാണൊ നിങ്ങൾ ഹോസ്റ്റലിൽ എത്തിയത്
ആ
രാവിലെ ഇവിട്ന്ന് കേറിട്ടോ
ആ അന്നെ
എവിട നിക്കുവായിരുന്നു
ഞങ്ങളിങ്ങനെ വരുവായിരുന്നു
ഉം പത്ത് മിനിറ്റ് നിങ്ങള് വരോ
ആ
പിന്നെ ആ് അച്ചാറെല്ലാം അതിനക തന്നെ ഇരിക്കട്ടെ അടുത്ത് വെളി വെക്കണ്ടാട്ടോ
വെക്കണ്ടേ
ആ അതിനകത്തന്നെ എരിക്കട്ടെ അതിനകത്ത അല്ലെ പൂത്തു പോകും
ഉം
ആ ആ സാധന എടുത്തിച്ചിട്ട് ഒരു അര ലിറ്റർ പാല് മേടിച്ച പാത്രത്തിൽ ഒഴിച്ച് നോക്കാൻ മേല്ലായിരുന്നോ
ഞാൻ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കി ആഹ ഇല്ല കഴ്‌വി വെക്കണം.
പാത്രം അന്നേരത്തന്നെ കഴ്‌വിവെക്കണം അല്ലെ ഉണങ്ങിപ്പോ അതിന്റെ കൂടുത്തി ഒരു കാര്യം ചെയ്യ അ റ്റർ പാൽ മേടിച്ചിട്ടേ
ഉം
നെഞ്ചരിച്ചലാണെ കാപ്പി കുടിക്കണ്ട അപ്പൊ ഇച്ചിരി വെള്ളം കൂടി വെച്ച് തിളപ്പിച്ച് കുടിക്ക് ഒരുലിറ്റ്ർ അ ഒരു കവറ് പാല് മേടിച്ചിണ്ട് വന്നുവക്ക പിന്നെ കുളിക്കാപ്പൊനെഞ്ചരിച്ചിലൊക്കെ നല്ലപോലെ കുഞ്ഞോള്ളും വൈറ്റ് ടീ തണുത്തിട്ട് കുടിക്കണം സാര ഇടണ്ടാ
ആ
ഉളിക മേടിച്ചോക്കാം അപ്പൊ രാവിലെ കഴിക്കാമല്ലോ രാവിലെ വൈകട്ടാണെലും ഒരെണ്ണം കഴിക്കാം
കേട്ടില്ല
ഉളിക മേടിച്ചുവെക്കാൻ
കുളികാ
മേടിച്ചു വെക്കാൻ
ണം മേടിയണം
വൈട്ട് ഒരെണം കഴിച്ച് രാവിലെ കൂടെ ഒരെണ്ണം കഴിക്കുവാന്നെങ്കി നല്ലപോലെ കുറഞ്ഞോളും
ഉം
വൈകിട്ടവര് ചോർ വൈകിട്ടവര് ചോർ തരുമായിരിക്കുംല്ലേ
തരുവായിരിക്കും
ഞ്ഞാ
ആ അറിഞ്ഞു അറിഞ്ഞു നാളെ തൊട്ട് ക്ലാസ് പോണെന്നും പറഞ്ഞു ചെല്ലാനോർത്
അ ഞാൻ എല്ലാരും കറിയൊക്കെ കൊണ്ടുവന്ന ഹലോ
പുതിയ അഭിഷേക് ഞങ്ങള് അപ്പുറത്തെ സൈഡിൽ കുറച്ചു പേരെ വന്നിട്ടുള്ളു
ആ മറ്റുള്ളവരൊക്കെ നാളെയൊക്കെ വരുവള്ളോ കഷ്ടം
മൂന്നാം തീയതി കെ മൂന്നാം തീയതി വരാനാ എല്ലാരോടും പറഞ്ഞേക്കുന്നെ
ആണോ മ ളാസ് തുടങ്ങുന്നെ
ആ മോന്ന് എന്ത് ചെയ്യ ഈ ജി എൻ എം പിള്ളേരെ നാളെ വി
ആ
അപ്പം അതുകൊണ്ട് നാളെ ചെല്ലണ്ടന്ന് പറഞ്ഞു
ആ നിങ്ങൾ നാളെക്കെ ക്ലാസ്ണ്ടല്ലോയട്ട് മനെ പാല് മേടച്ച് വെച്ച് കുിച്ചിട്ട് ഇന്ന് പഠിക്കണംട് ഇതുവരെ ഒന്നും പഠിച്ചില്ലല്ലോ ഉറങ്ങുമായിരുന്നോ? ആ അ എന്താട്ടെ
ആഹ് കുറച്ച് നേരായി
ചക്കവുറത്തൊക്കെ അതിനകത്ത് ഇപ്പണ തണു പോകാതെടുത്ത വോക്കണേ വാഴ വാഴ തന്നെയിരിക്കട്ടെ
ആ അത് അമ്മാന്റെ എടുത്തു ആ.. അവൻ വേറെ ചക്കവരത്ത് കൊണ്ടന്നായിരുന്നു
ആഹ് അടുത്തിട്ട് തലോല കെട്ടി വെക്കണേ
ആ ഇത് എന്റെ അടുത്തില്ല
ജിസ വന്ന?
ജിസ വന്നില്ല ജിസ്സ രണ്ടിസം കഴിഞ്ഞിട്ട്
എന്നനാ പറ്റി?
ഒന്നും പറ്റിയില്ല എന്നാ പറ്റേൻ. ഉം
കുഴപ്പം മറയാണ്ടടാം പഴ അ മഴയുണ്ടായിരുന്നോ?
മഴ ഇല്ലായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു.
ഉം അപ്പം ബസ്സേയിരുന്നു ഉറങ്ങിയാ?
ഇല്ല എങ്ങനെ അങ്ങനെ ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ സീറ്റായത കൊണ്ട് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല
സീറ്റയോണ്ട് ചാരിൊന്നും ഉറങ്ങത്തില്ലേ?
ഇല്ല പുറേ എന്റെ പുറേ ഇരുന്ന ഒരു നല്ല വണ്ണം ഉള്ള ചേട്ടനാ
ആഹ്
അതൊന്ന ചായച്ചു വെക്കാനും പറ്റിയില്ല
ആ
ഉം
ആ കൊറെ സ്ഥലത്ത് ബസ് നിർത്തിയില്ലേ?
ആ രണ്ടു സ്ഥലത്ത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങിയൊന്നുമല്ല
മണ് നല്ലായിരുന്നാ മണ്ണ നല്ലതായിരുന്നാ
ആഹ് വന്ന് നല്ലതായിരുന്നു വന്ന് കഴിച്ചിട്ടാണോ ഭയങ്കര വെഞ്ചരിച്ചൽ കൂടിയോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അയ്യോ രക്ഷയില്ല രാത്രിയിലോ
ഗുളിക ഭായിന്നത്തൊണ്ട അന്നേരം എടുത്ത് കഴിച്ച കുറവല്ലരുന്നോ?
ഉം രണ്ട് ബിസ്കറ്റും കഴിച്ചു ബിസ്കക്കറ്റ് കഴിച്ചപ്പോ ഭയങ്കര വൈറ്റ് വേദന രക്ഷയില്ലാത്ത വൈറ്റ് വേദനയായിരുന്നു.
അവരവിടെ നിർത്തിയപ്പൊക്ക പോയി മുള്ളാമേലായിരുന്നു ഇടയ്ക്ക്
ആ
നമ്മൾ അഞ്ഞിട്ടൊക്കെയാ എന്നിട്ട് ശരിക്ക് വെള്ളവും കുടിക്ക ഒരുപ്പി വെള്ളം കഴില്ലരുന്നോ?
ആ
ക്കെയഞ്ചരിഞ്ഞത്
ഉം
കുറവുണ്ടോ?
ആഏ
ണ്ടോ
കുറവുണ്ട് ഇപ്പൊ കുറവുണ്ട് ഇപ്പൊ കുഴപ്പൊന്നുല്ല
അപ്പൊഴപ്പമില്ലല്ലാലും പോയി മുകളള മടിച്ചോള മടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ എരിഞ്ഞഞ്രിഞ്ഞിരിക്ക അതപല ക്ഷീണിരിക്കും ക്ഷീണിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ ക്ഷീണിച്ചിരിക്കുമ്പോളായിയി കൂടുന്നത്
ആ
ഒരു ഗുളിയും മേടിച്ച് ആദ്യം കഴിക്കണം അഞ്ചാറ് ദിവസം കഴിക്കണം അപ്പൊ നന്നായിാക്കിയുള്ളൂ അപ്പൊ ആ- ൻ പറ്റും അന്നേരം
ഗുളിക കഴിച്ച കഴച്ച് കിഡ്നി വല്ല അടിച്ചു പോവോ?
ഇത എന്നാ ഗളിക ആവശ്യമില്ലാത്ത ഗുള നീ കഴിക്കണ്ട നഞ്ചരിില്ല രണ്ട മൂന്ന് ഗളികാ മൂന്നാല് ദിവസത്തേക്ക് അത് ഇനി പിനെ കഴിക്കണ്ട
ഉം
ഒരു പണിന്ന് ഇവിടെല്ലാം ചുമ്മാ ഈ സിറ്റസിനക്കെ എടുത്ത് കഴിക്കാ അതിനുള്ള അസുഖം ഒന്നും ഇല്ലായിരുന്നു വൃത്തിയുണ്ട പറഞ്ഞാ കേൾക്കല്ല ഇച്ചരി വിിച്ചുവല്ലാം ഭാര്രത്തേക്കുന്നെും ചെയ്താൽ മതി കിഡ്നിെല്ലാം പോകും ചുമ് ഉള്ള ഗളികല്ലാം
ൻല്ലേ അത് ബസല്ല അ എ എടുക്കണ എന്ന് ഓർത്തിരുന്നേ അത് ബസ്സല്ലായിരുന്നു അത എടുക്കാനും പറ്റിയില്ല എനിക്ക് ഉ ഉം
അനെ വേകില്ലല്ലോോട്ടെ
യാത്രയൊക്കെ ആുമ്പോ ഭയങ്കര തണുപ്പാവും
ആ കമ്പളി ഇല്ലേ
കമ്പിളിണ്ടാ കറത്ത കമ്പളി അ മൊത്തം കീറി പോയിന്നേ
ഞാൻഞ്ഞില്ല ഇതിനോട് കട്ടൻ ഒരു കമ്പിളി മേടി പതിന്നാ പറഞ്ഞത് ആ
ഉം
പാവലിന
ആഏ
തണ പാവല്ലേ ഇവിടുന്നല്ല ഒരു കമ്പളിയേ
ആഹ് ഇിയ മുട്ട് തണപ്പാ അ തോന്നുന്നു
പി തണപ്പാ രണ്ട് മാസ ആയില്ലേ പി സ്കൂളിൽ പോ അയ്യായിരത്തി എത്രണ്ട് രൂപ സ്കൂളിൽ കൊണ്ടണ്ട് കൊണ്ടുവടുത്തു
നിനതിനേന സ്കൂൾ പോയി
പ്പത്തിന്റെ അളവ് കൊടുക്കാനൻൂണിപ്പത്തിനും വേറെ താ പൈസല്ല അൂടെ ഇനി അറുന്നൂറ് കൊക്കും തന്നെ പോ വേ ആാരും പോയി ശിവൻചാട്ട വന്ന കൊണ്ട് ഇവിടെ പണിയണ്ട ഞങ്ങള ഇവിടെള കൂട്ടൊക്ക ആയിരുന്നു നച്ചാച്ചി ള എ ചാട്ടിന ഒന്ന് വന്ന
പോയോ
പോയില്ല അപ്പറത്തെ പള്ള പൊടിക്ക പോവാ വന്നില്ല ഞാ ചോറൊക്കെ ഒെ കൊടുട്ട് വന്നോള്ളു എന്തോ
ആ ആ അവിടെ മരയാാണ് എപ്പളും
എപ്പോളും മഴത്ൊളിക്കൊണ്ടിരിക്കുവ
ഉം ചായ പിടിച്ചോ കപ്പ് പിടിച്ചോ
ച അവർ വന്നിട്ട കാ കാപ്പിക തൽപപ്പിക്കാൻ നടർത്തുകൊണ്ടരിക്കുക
ഉ നങ്ങച്ചാത് ഇപ്പ എടുക്കണ്ടേ
അങ്ങന ചെറുപ്പൊ എടുക്കണ്ട ഇറച്ച പൊടി കൂട്ടി കഴിക്കൂട്ടോ
ഇടച്ചിപ്പൊടിയും
ല്ല എവിടുക്കണ്ട
ഉ
നഞ്ചച്ചിലൊക്കെ ഇച്ചിരി കൊറേട്ട അത് വരെ ഇറച്ചിപ്പൊടി സ്പൂണിട്ട് എടുക്കാവുള്ളേ
ആ
ബയട്ട് അവിടുന്ന് ചോറ് കിട്ട അല്ല ഇൊ ഈറിയൊക്കെ ഉള്ളോൊ വെളിയി കഴിക്കണ്ട അങ്ങന ഒത്തിരി അൊക്കെ തീരുമ്പം അ
ആ പാത്രം കരി വെക്കണം അതാ ഒരു ഏറ്റവും വലിയ ചടങ്ങ്
ആ ഒരു ചകരിമേടിക്കണം
സഹകരിരിക്ക ഇച്ചണയും എടുക്കാം
ആ കിച്ചണിൽന്ന് എഴും എപ്പോഴും ചകരി എടുക്കാൻ പറ്റത്തില്ല പിന്റെ ഇത് കഴുകണേലും ചകരി വേണം അതൊ ചകരിേടിച്ചോ കാഞ്ചരിൂ അടെ അമ്മവിടെ കഴിയുന്നട്ട കത്ത ചകരി
ആ ഇവിടെ മറ്റേ പച്ചക്കളറ ഉള്ള
ആ ഏതെലും കളർ മതി എല്ലാർക്കും കഴിക്കാനൊണ്ടായിര്ന്നോ?
ആ ഞങ്ങള് മൂന്ന് നാലു പേര് ഞാൻ കഴിച്ചില്ല എനിക്ക് ഭയങ്കര നെഞ്ഞെരിച്ചിലായോണ്ട് എനിക്ക് കഴിക്കാൻ പറ്റീല്ല. ഒർണ്ണം മേടിച്ചപ്പോ ഒർണ്ണം ഫ്രീ ആയിരുന്നു. ഉം എഴുപത്തിരണ്ട് രൂപേടെ ഒരെണ്ണങ്ങ് മേടിച്ചു.
എഴുപത്തിരണ്ടോ മാത്രത്തി മൊത്തം കിട്ടോ കൊണ്ടോ ഇല്ലല്ലോ?
ആ മൊത്ത കിട്ടു ഒർണ്ണത്തിന്റാത്ത് നാലെണ്ണം.
ആ പൊടിയൊന്നു ഒത്തിരി ഇടണ്ടാ.
ആ.
ആ പൊടി ഒത്തിരി ഇട്ടാ കൊള്ളത്തില്ല ആ നല്ലപോല ചൂടായാർന്നോ?
വല്യ വല്യ ചൂടായിർന്നു.
നല്ലവല ചൂടായി വെള്ളം പെട്ടെന്നങ്ങ് എട്ത്താ മതി പാലും മേടിച്ച് വെച്ചിന്ന
ആ പാത്രം ആ പാത്രം സഹിതം ചൂടാവുവ.
ആ പെട്ട ആ പാത്രം ചൂടാകും.
ഏതാ? ആ പാത്രവല്ല. ആ വെക്കുന്ന ആ സ്റ്റൗവില്ല്യേ? ആ സ്റ്റൗവും ഭയങ്കര ചൂടകുവായിരുന്നു. ഉം.
പാലും അങ്ങനെ മേടിച്ചെച്ചിരി തെളപ്പിച്ച് കുടിക്കാ പെട്ടെന്ന് നിർത്തി കേട്ട് പാല് തെളപ്പിച്ച് കുടിച്ചെങ്കീ എരിച്ചിലൊക്കെ പോക്കോളും.
ആ അവമ്മാര്, അവമ്മാരോട് ആ ഏതേലു ഒരു പാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊണ്ട് അതവാണെങ്കീ ആ അതവാ അങ്ങനെയാണെങ്കി വൈട്ട് കറി ഇല്ലെങ്കി രണ്ട് മൊട്ട പൊരിച്ചു വച്ചിട്ടേ
ഉം.
മുമ്പ്ളേറ്റോ
അതൊന്നും ചെയ്യണ്ട, അതൊക്കെ അവടെ ചെയ്താ അവരൊക്കെ കണ്ടുപിടിക്കും.
ആ നോക്കാം.
അതൊന്നും വേണ്ട ആ പ പാൽ നിങ്ങക്ക് അത്യാവശ്യം പാലൊക്കെ തെളപ്പിച്ച് കുടിച്ചാ മതി. പ്പങ്ങേട്ടെറങ്ങി ആ ഗുളികേം മേടിച്ച് പാലും മേടിച്ചോണ്ട് വാ, അമ്പത് രൂപായോ
ഗുലികേം പാലൊന്നും മേടിച്ചോണ്ടെരാൻ പറ്റത്തില്ല, പാലൊക്കെ മേടിച്ചോണ്ടന്നാ ഇവര് കണ്ടാ പണികിട്ടും.
ആ അത് ശെരിയാ.
ഉം.
ആ അങ്ങനെയൊന്നും അപ്പൊ ഇത് മേടിച്ചാ കണ്ടില്ലേ?
ഏ ഇത് പോക്കറ്റേല്ലേ വെച്ചോണ്ട് വന്നേ
അതുകൊണ്ടതാ കഴിച്ചിട്ട അന്നേരെ പാത്രം കഴകിവെക്കണ്ടാർന്നോ? പാത്രം കഴികിവെച്ച കാണാത്തടത്ത് ബാഗിനകത്തോട്ടെങ്ങാനും എടുത്ത് വക്ക് അവിടൊക്കെ നിരത്തിയിടാതെ.
ഏ?
പാത്രൊക്കെ കഴികി ആ ബാഗിനത്തെങ്ങാനും തൂത്തെടുത്ത് വെക്ക് അവിടൊക്കെ നിരത്തിടാതെ.
ആ ആ.
പാലൊക്കെന്നിട്ട് ഇപ്പ തെളപ്പിക്ക രാത്രി എപ്പളേലും തെളപ്പിച്ചാ മതി.
ഉം.
അറിയൻ ഗുളിക അത്യാവശ്യായിട്ട് ഗുളിക ഇപ്പ തന്നെ ഒരെണം കഴിച്ചോ ഉച്ചക്കല്ലേ ചോറുണ്ണാ ഇനീപ്പോ വയറ്റി പിടിക്കും.
ആ എന്നാ ശെരി ഞാൻ വിളിക്കാം. ശെരി.
ഇ കട്ടോ അം